ഹലോ ഹലോ കേൾക്കാവോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ
സുഖായിട്ടിരികണു.
എന്താ മഴ ഉണ്ടോ നല്ല ശബ്ദം കേൾക്കുന്ന മഴന്റെ ശബ്ദമാണെന്നു തോന്നുന്ന്. ‌
നല്ല മഴയാണ്.
നല്ല മഴയാണല്ലേ ആഹ് എല്ലോടത്തും അതാണ് അവസ്ഥ. നല്ല മഴയാണ് പിന്നെ ചായ കുടിച്ചോ എന്ത
ചായൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുക ഉം സ്കൂള് വിട്ട് വരുമ്പോഴ എല്ലാം ഉണ്ടാക്കണ്ടേ
ആഹ് എന്താ ഉണ്ടാക്കിയത്?
ഇന്നൊന്നും ഉണ്ടാക്കിട്ടില്ല. ഇന്ന് ബേക്കറി ആയിരുന്നു.
ആ ഇപ്പളല്ലേ ഉണ്ടാക്കേണ്ടി മഴത്ത് നല്ല ചൂടുള്ള പൊരിവർഗങ്ങൾ ഓരോ ഉണ്ട കറണ്ടില് ഓരോ ദിവസം ഓരോന്നോ നിർബന്ധണ് അവിടെ പലഹാരം ഉണ്ടാക്കണന്ന്
നിർബന്ധയിട്ടൊന്നുല്ല ഉണ്ടാക്കിയാ കഴിക്കും ഇല്ലെങ്കിൽ ബേക്കറി എന്തെങ്കിലുമൊക്കെ ആയിട്ട് വേണം.
ചോറ് തിന്നൂല
ആഹ് ചോറ് തിന്നും. പക്ഷെ അതിന്റെ മുന്നേ കിട്ടണം ബേക്കറി എന്തെങ്കിലും. അത് കിട്ടീട്ടേ പിന്നെ കഴിക്കൊള്ളൂ ആ ആദ്യെന്തെ
ആഹ
അത് അങ്ങനെ ഒരുപാടൊന്നും കഴിക്കൂല കൊറച്ചൊന്ന് ചായേൽ കൊറിക്കാൻ മാത്രം. പിന്നെ സ്നാക്സ് എന്തെങ്കിലും എണ്ണക്കടി ഉണ്ടാക്കിയാൽ പിന്നെ ചോറൊന്നും കഴിക്കൂല.
ആഹ് എണ്ണക്കടി ഉണ്ടാക്കിയാൽ ആർക്കും എല്ലാർക്കും അങ്ങനെ തന്നെ ഒരുയായഒരു ബിരിയാണി കഴിച്ച മാതിരിയാണ് ഒരു മയക്കാണ്. വേറെ തിന്നാൻ കഴിയുല്ല അവരെ പറഞ്ഞിട്ട് കാര്യല്ല നമ്മുക്ക് തിന്നാൻ കഴിയുന്നില്ല ഞാൻ
ബിസ്ക്കറ്റോ മിക്ചറോ ചിപ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും അത് കൊറച്ചൊക്കെ കൊറക്ക കൊടുക്കുള്ളൂ
ആ ആ പക്ഷെ ഏറ്റവും നല്ലത് ഇത് കൊടുക്കുന്നതാണ് ചോറ് കൊടുക്കുന്ന ചോറ് കൊടുത്ത് ശീലാക്കുന്ന നല്ലത് അതാവുമ്പോ നമ്മള ആരോഗ്യത്തിനും നല്ലതാണ്.
അല്ലെങ്കില് നേന്ത്രപ്പഴം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കട്ടിയിട്ടോ അങ്ങനെയൊക്കെ കഴിക്കും.
പഴം നേന്ത്രപഴമൊക്കെ നല്ല പ്രോട്ടീനുള്ള സാധനല്ലേ. അതൊന്നും കൊടുക്കുന്നതിനൊന്നും കൊഴപ്പണ്ടാവൂല്ല അത് കോഴിമു നേന്ത്രപ്പഴം അതേപോലെ തന്നെ അങ്ങനത്തെ പ്രോട്ടീനുള്ള സാധനങ്ങളൊന്നും കൊടുക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ആവശ്യായിട്ടുള്ള സാധനല്ലേ വേണ്ടിയത്
ആ ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സാദനങ്ങളായതുകൊണ്ടേ പഴം നേന്ത്രപഴം പോകുമ്പോഴ ഒക്കെ കുഞ്ഞഞ് പഴുണ്ടല്ലോ തിരുനെല്ലി എന്നൊക്കെ പറഞ്ഞേ
കൃഷിയുണ്ടോ
ആ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ആവശ്യം ഉള്ള പഴം നിയന്ത്രപ്പഴം. അങ്ങനെ പഴങ്ങൾ വാഴ
ആ മായൊക്കെ ഉണ്ടാക്കൂ അല്ലെ തൊടിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവോ അവിടെ ഇണ്ടാക്കന്നവുലെ
ആ കുറച്ചൊക്കെ ഉണ്ട് അപ്പം നമ്മളെ കുട്ടികൾക്ക് കഴിക്കാനുള്ള ആവശ്യങ്ങൾക്കുള്ള കൊടുക്കാനൊന്നും ഉണ്ടാവൂല. അപ്പൊ എല്ലാ ഐറ്റംസ് പഴങ്ങളും റോബസ്റ്റ്. അപ്പൊ എന്നും ഉണ്ടാവും, വീട്ടില് കൂടുതലായിട്ടും പൊറത്ത്ന്ന്, പൊറത്ത്ന്ന് വാങ്ങണ്ടരു ആവശ്യം ഉണ്ടാവൂല.
ആഹ്, ആഹ്. ഞങ്ങളവിടെ ഇതേപോൽതന്നെ മറ്റേതുണ്ടല്ലോ? മറ്റൊരു വെണ്ണൂർപയോ? വെണ്ണൂരം പയോ? അങ്ങന എന്തോ ഒരു പഴണ്ടല്ലോ. ! ആഹ് ആ പഴണ്ടോ? നല്ല മധുരം മയ, കറി വെക്കുന്നല്ല, പഴുപ്പിക്കൊ? പയ്പ്പിക്കും ചെയ്യും, കറിം വെക്കും. ആഹ്.. ആണ്. ആഹ്.. പൈപ്പിക്കും ചെയ്യും. പൈപ്പിച്ച ശേഷം നല്ല മഴ
അതുണ്ട് വടെ. ക്ഷേ, തോല് കട്ടി ണ്ടാവും. ആഹ്. ആ വ്ടെണ്ടേയ്. എല്ലാ ഐറ്റം, ഏകദേശം ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പം ഇവർക്ക് പഴം മടുക്കലില്ല. മൈസൂർ പഴക്കെണെങ്കിൽ, ഈ മഴക്കാലത്തൊക്കെ ഒരു, ഒരു മടുക്ക പ്പ് വരും. അല്ലാത്ത പഴങ്ങളൊക്കെ എല്ലാരും കഴിക്കും. ഞാനാണ് കുറേശ്ശെ കഴി ക്കാൻ മടിയുള്ള കൂട്ടത്തില്. ഇൻക്കത് വല്ല്യ ഇഷ്ടല്ല, ന്നാലും ഞാൻ കഴിക്കും. അവർക്ക് മക്കൾ ക്കും ഓലെ ഇപ്പാക്കും
വേണ്ടേ?
ഏ, ഏത് ടൈമിലും പഴം പോവും.
ആഹ്. ഞാനില്ലേ! ഞങ്ങളൊക്കെ അർഞ്ഞ പണ്ടൊക്കെല്ലേ, ഇതേപോലെ തന്നെ ചോറൊക്കെ വെയ്ക്കണത് ഈ പയം കൊയച്ചിട്ട് ട്ടായിരുന്നു. പഴം കൊഴച്ച് പഞ്ചസാര ഇട്ടാണ്ട്. ഈ നോമ്പിന് അത്തായത്തിനൊക്കെ പ്രത്യേകിച്ച് അന്ന്
കുഞ്ഞു പ്രാ, കുഞ്ഞിലൊക്കെ ഞങ്ങള് അടി കൂടുവായിരുന്നു പണ്ടൊക്കെ ഏ? അനിയത്തിയാളും, ആങ്ങളമാരൊക്കെ, ക്കെ ആയി മാണ്ടട്ടോ ഇപ്പത്തെ
ഇപ്പ ഇല്ല. ഇപ്പം മാണെങ്കി ആര്ത്, എന്താണ് ഇത്, പഞ്ചസാര ചോറില് ഇട്ണ ചോ
ആഹ് ചോഴിക്കും. ഉം. നമ്മള് അത്തായത്തിന് നമ്മള്, അടികൂടണെ ഒറ്റ കാര്യത്തിനാണ് ആഹ്. രാത്രി എണീറ്റ് അടിവിടും. ത് പഴം നെയ്യും, പഞ്ചസാരയും ഒക്കെ ഇട്ടിട്ട് ട്ട്, നെയ്യ് മ്മളെ ആർ. കെ. ജി നെയ്യ്ണ്ടല്ലോ, അത് തുള്ളി ഒഴിക് നല്ല ടേസ്റ്റാ. പയോം മൈസൂർ അയിനായിട്ട് വാങ്ങിട്ട് വരും. വീട്ടിലില്ലെങ്കില് എന്നും കൊണ്ടുവരും തറാവീഹ് കഴിഞ്ഞ് വരുമ്പോ
ഉം. ഞങ്ങളെ വീട്ടിലും അങ്ങനെ തന്നെണാവേ. ഇപ്പൊ ഞങ്ങളെ വീട്ടില് നെര്ത്തി ചൊരങ്ങേണ്. ആഹ്. ഇണ്ടാവല് വടെ. പിന്നെ, ഇന്റെ വീട്ടില്, ഇന്റെ വീട്ടില് ആഹ്. ഇന്റെ വീട്ടിലാണെങ്കിൽ ഇപ്പം ചോറെന്നെ ണ്ടാക്കലില്ല്യ, നോമ്പൊക്കായാല് അവല് അവിലും മിൽക്കാ കുടിക്കുക. അവർക്ക് ചോറ് വേണ്ടാന്നറയും, അങ്ങനെണ്.
ഇവിടെ ഇന്റെ ഇവിടെ വീട്ടില്, നോമ്പുകാലായ ചോറ് വെക്കലേ.. ഇല്ല. വൈകുന്നേരത്തെ പത്തിരി ഏ... അങ്ങനെ, ബിരിയാണി, നെയ്ച്ചോറൊക്കെ വെക്കും. പക്ഷെ, സാദാ ചോറ് വെക്കാറേ ഇല്ല.
ഇല്ലയല്ലേ. ഞങ്ങളെ, ആഹ് ഇവിടെ ഹസ് ന്റെ വീട്ടില് ഇതേപോൽതന്നെ. ഭർത്താവിന്റെ വീട്ടില് നെയ്ച്ചോറ് എം, ബിരിയാണി അവടെ, ഇവടെ ചോറ് വേണം. ഇവരെങ്ങനേണ് വിചാരിച്ചാല്, ഇവടാദ്യം ഞമ്മള് പൊരിക്കടിം കൂട്ടീട്ടൊര് ചായ കുടിക്കും. അത് കഴിഞ്ഞിട്ട് ചായന്നല്ല, ജ്യൂസെന്തേലും കുടിക്കും അമ്മാരി കൊട്ടവേനൽല്ലല്ലേയ്നോ നോമ്പ്? പിന്നെ, അത് കഴിഞ്ഞിട്ട് പിന്നെ, ആഹ് ആഹ്. അത് കഴിഞ്ഞിട്ട് പിന്നെ മഹ്രിബൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞാ വീണ്ടൊരു ചായ കുടിണ്ടാവും. ആ പ്പത്, പത്തിരിം ഞ്ചായൊക്കെ കുടിച്ച്, അത് കഴിഞ്ഞ് താറാബിക്ക് പോയി കഴിഞ്ഞാ വീണ്ടുതേപോൽതന്നെ ചോറോ ചായോ എ മീനൊക്കെ കൊടുക്കും ആ ചീരെ കഞ്ഞി അങ്ങനെവെക്കലൊന്നുല്ല ആദ്യക്കെ പണ്ടക്കെ വെച്ചിരുന്നു. പ്പങ്ങനെ വെക്കലൊന്നുല്ല. അങ്ങനധികം ആ ഇവിടെ ഇപ്പ കുടുക്കും എല്ലാത്തരും ഒന്നും അങ്ങനെ ചെയീല്ലാ കഞ്ഞി ഒന്ന്കൊടു
ഉം ആ ഇവിടെന്റെ മോനൊക്കെ വെ പെൽച്ചക്ക് അത്താഴത്തിനും അതന്നെയ ഇഷ്ടം. കഞ്ഞി അതാവുമ്പ എളുപ്പ പണി കഴിഞ്ഞ് പോയി കെടന്നൊറങ്ങാലോ.
ആ അതാണേ.
കഞ്ഞിയാവുമ്പോ
ആ കഞ്ഞിയാവുമ്പല്ലേ?
ത്താൾക്ക് മാത്രം ഓനതാ ഇഷ്ടംന്നാ വെട്ടന്ന് വയറ് നേറേംഞ്ചേയ്യുന്നറഞ്ഞി- ചോറൊന്നും കഴിക്കാൻ കഴിയുലല്ലോ. ബാക്കിയുള്ളവർക്കൊക്കെ പത്തിരിയും കറിം ഉം.
ഇന്റെ വീട്ടിലങ്ങനെയല്ല ആ ഇന്റെ വീട്ടില്ന്നറയാണെങ്കി നേരെ മറിച്ചാ അവടെ അവടെ എണ്ണക്കടികളങ്ങനെ വല്ലാതെണ്ടാക്കാറില്ല. ഫ്രൂട്സുംന്തൊക്കെയാണ്. പയങ്ങളക്കെ കൊറെണ്ടാക്കും നോമ്പിന് നോമ്പ് റക്കാനായിട്ട് അവര് പറയും
ള്ളതാണല്ലോ.
ആ അവ് ഓര് പറയും എണ്ണക്കടികളൊക്കെ കൂട്ടിയാല് ഭയങ്കര ഒരുചായി മസ് താവും അതൊണ്ട് എണ്ണക്കടികളൊന്നും വേണ്ടാന്ന്. ക്ഷീണം കൂടും പിന്നെ പത്തിരിം ചായൊന്നും കുടിക്കാൻ കഴിയൂല അങ്ങനൊക്കെ പറഞ്ഞ്. ഉം ന്താണ് എണ്ണക്കടിണ്ടാക്കൂല. പിൻ ഓതന്നെ ഓല് ആ ഈ ഫ്രൂട്ട്സ് പയങ്ങളും അതേപോൽത്തന്നെ ജ്യൂസുംമ്പക്കെ കുടിച്ച് കഴിഞ്ഞാ പിന്നെ എപ്പളാണ് വിചാരിച്ചാല് താ നിസ്കാരക്കെ കഴിഞ്ഞിട്ടാണ് ചായന്നെ കുടിക്ക പിന്നെ അത് കഴിഞ്ഞാല് പിന്നെ കുടിക്കൂല പിന്നെ അത്തായത്തിനെണീച്ചാ പിന്നെ അവില്മിൽക്കാണ്. ആ അവിലുംമിൽക്കണ്ടാക്കലാണ് എല്ലാര് അത് കുടിക്കലാണ്.
നല്ല സാധനങ്ങളല്ലേ കഴിക്കണുള്ളൂ.
ആ ക്ഷീണം കൊറയും ആ എനിക്ക് എൻക്കങ്ങനെ അവിലിഷ്ടല്ലട്ടോ. പക്ഷെ ഞാനിതേപോൽ തന്നെ ഈ മൊഹർ മാസത്തിലൊരു നോമ്പുണ്ടായിരുന്നു. അപ്പ ആ സമയത്ത് ഞങ്ങള് എന്തെയ്ത് ഞാനിതേപോൽ തന്നെ ചോറ് കേടേന്ന് പയെ ചോറായപ്പോ കേടെന്ന് രാവിലെ വെക്ക്‌ന്നല്ലേ അത് രാവിലെ വെക്കുന്ന മക്കൾക്ക് സ്കൂളും
ചെയ്ത് വെക്കേണ്ടിരുന്നു ഫ്രിഡ്ജ് വെച്ചിട്ട് ഏ ചു ചൂടാക്കി കഴിച്ചാ മതിയാരുന്നു തെളപ്പിച്ചിട്ട്
പ്പെന്നിട്ടും ഇത് ഇതെന്താണ് ഒരു ജാതി സ്മെല്ല് പോലെ. ഒരു മണം പോലെ അങ്ങനെ പിന്നെ ഉമ്മ പറഞ്ഞനിക്കവല് അങ്ങനെ വെല്ലഷ്ടല്ലന്നാലും വേണ്ടേ എന്തേലൊക്കെ കഴിക്കാ വിചാരിച്ച് ഞാന് ചായേലൊക്കെ കൊതിർതീട്ടവല് തിന്ന്. പക്ഷെ അവില് തിന്നപ്പോ നിക്ക് ചോർണിക്കാട്ടും പിറ്റേ ദിവസൊരു സുഖം. കാരണം ചോറ് കഴിക്കുമ്പനിക്ക് അത്ര ഇല്ല്യ.
അവല് കഴിച്ചാ വെശക്കൂലാന്ന് പർ
ഞ വെശക്കൂലാന്ന് പറയ് അപ്പ അപ്പ ഞാൻ പറയും വെറുതെല്ലങ്ങളെല്ലാരും അവല് കഴി ത്തുന്നത് കാരണം ഇത് കയിച്ചിട്ട് എനിക്കൊരു വിഷ്പം തോന്നണില്ല നല്ലൊരു ഉന്മേഷം തോന്നണണ്ട് ചോർണ്ണ കാട്ടി പക്ഷെ എനിക്കിത് ഇഷ്ട ടല്ലാത്ത കുഴപ്പള്ളൂ. അല്ലെങ്കിനിക്ക് അവിലൊക്കെ ഞാൻ കഴി അപ്പോന്നോട് പറഞ്ഞ നല്ല സാധനം തന്നെയാണ് അവില്. അവില് കയിച്ചാല് പയ പ പയമള്ളോൽ പറയും. വിഷ്പുണ്ടാവൂല വിഷ്പുണ്ടാവൂലന്നൊക്കെയന്ന ഇതേപോലൽന്നെ എന്റെ മൂത്തന്റെ വീട്ടിലൊക്കെ എന്താ ഒരു ചോറ് വെയിച്ച് കഴിഞ്ഞാ പിന്നെ പുലർ ച്ചക്ക് പിന്നെ പിന്നെ അവിലും ചായയുആണ് കുടിക്കപ്പ. അവിലും പയും പഞ്ചസാരും പാടി തേങ്ങൊക്കെ ഇട്ട് ആണണ്ട് കൊയ് ച്ചിട്ട് പിന്നെ എല്ലാരും കൂടി മൂന്ന് ചായ കുടിക്ണ് ചോറ് വെയിച്ച് കഴിഞ്ഞിട്ട്. അങ്ങനെയൊക്കെയാണ്. ഇപ്പത്തൊന്നാരും ഉം അവിലാണ്. അവിടെ മൂത്തന്റെ വീട്ടിൽ അവിൽ എന്തായാലും നിർബന്ധ.
ഇവിടെ അങ്ങനെയാ ഇവിടെ ആ ഇവിടെ രാവിലെ രണ്ടാളും ഹസ്ബന്റും മോളും രാവിലെ പോവും. എന്ന്ട്ട് മോൾ ക്ക് രാവിലെ ആറ്മണിക്ക് മദ്രാസ ഇണ്ട്. ഹസ്ബന്റ് രാവിലെ നോമ്പിനല്ല ഇപ്പൊ ഇപ്പം നിലവില് നോ ക്ക ആഹ് ഇപ്പോ അപ്പൊ അവരും സുബയിക്ക് പള്ളി പോകുമ്പോ രണ്ടു പേർക്കും അവല് മതി അവല് ചായേല് ഇട്ട് കുടിച്ച് പൊതിർ ത്തി കുടിച്ചിട്ടാണ് രണ്ടാളും പോവ. അപ്പം പറയും ആ ബിസ്ക്കറ്റ് ഇതൊക്കെ കൊണ്ട്ച്ചാ ഹസ്ബൻന്റ് പറയും അതൊന്നും നല്ലതല്ല രാവിലെ വെറും വയറ്റിലന്നെ അവലാവും മ്പൊ കുഴപ്പല്ല നല്ല സാധനല്ലേന്ന് പറയും. ഉം വിഷപ്പൊന്നും ക്ലാസില് ഇരിക്കാനൊന്നും കൊ യപ്പൻണ്ടാവൂല കഴിക്കാനും സുഖാണ്. നമ്മക്ക് ഉണ്ടാക്കി കൊടുക്കാനും സുഖാണ്. ഏ രാവിലെ ചായ തിളപ്പിച്ചാ മതി. എന്നിട്ട് ചായേല് ഞാൻ ഓല് എനീറ്റ് ഓലെ നിസ്കാരൊക്കെ കഴിയുമ്പോയേ ക്ക് ഞാനിത് എന്ത് ചെയ്യും ചായേല് ഇട്ട് വെക്കും
വെക്കൂല കുതിർത്തി അപ്പൊ ഈ കുതിർത്തിട്ടാണ് കുതിർത്തിട്ടാണ് ലേ കൈ ക്കാ അല്ലാതെ അച്ചീക്ക് തേങ്ങേ പഞ്ചസാരീം ഇട്ടാണ്ട്
ആഹ് അല്ലാതെ അവില് തേങ്ങയും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് വൈകുന്നേരൊക്കെ ഉണ്ടാക്കി കഴി ക്കും. തേങ്ങയും, ശർക്കരയും, തേങ്ങയും, ശർക്കരയും ഉള്ളിയും ഒക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ ഈ ശർക്കര ഉരുക്കിയ വെള്ള ത്തില് പുതിർത്തും. അപ്പൊ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. നല്ലോണ്ണം പൊതിരൂല ഒന്ന് മീഡിയം സൈസിൽ ഞാൻ കടിച്ചു കഴിക്കാൻ കണ്ട് ഇന്റെ ഉള്ളിയൊക്കെ ഇടും കടിക്കാന് തേങ്ങേ ഉള്ളിയൊക്കെ ഇട്ടാല് നല്ല ടേസ്റ്റാ വൈകുന്നേരം ഈ മഴയൽ കാലത്തൊക്കെ ഇങ്ങനെ കോരി തിന്നാണ് സ്പൂണിട്ട്ട്ട് ആ ഓ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ